ഹലോ
ആഹ ഇപ്പൊ കേക്കണ്ട്
ഉം എവടെ മമ്മി
ഇമ്മതാ ഉ കോയെ കോയെക്ക് തിന്ന കൊട്ത്പ്പോ ചോറണ്ട്
ഓ സൗണ്ടേക്ക്ണ്ടൊ
ആ കേക്കണ്ട്
പേച്ചൊ
ആ
ഇമ്മാള് കണ്ടാപൂച്ചെ
ആ ആ
പിന്നെ സ്
പിന്നെ ചായുടി എന്തായി ചായുടിക്കെയി കൊഴിക്കട്ട കൊഴുക്കട്ട
കൊഴുക്കട്ടേ
മ്
ഞാന് കൊറേയായി ഇപ്പണ്ടാക്കീട്ട്
ഇവെടിംണ്ടാക്കലൊന്നുല്ല്യാപിന്നെ ന്ന് ഇന്നൊന്ന് അത് ണ്ടാക്കി
അസൂന് ഇഷ്ടാ ഓന് മധുരായാ മതി
ആ ആ മധുരത്തിന്റെ
മ് ഇന്ന് പ്പൊ നെയ്ച്ചോറാ കൊണ്ടോയിണെ
ഏയ് നെയ്ച്ചോറ് ഇഷ്ട്ടാണ്ല്ലേ
മ് ഇന്നെലെ മോല്യേർച്ചെലവുണ്ടേയ്നിം ഉസ്താദിന്
ഏ
അപ്പൊ ചിക്കനും ചിക്കൻ കറിയൊക്കെണ്ട് ബാക്കി അപ്പൊപിന്നെ എല്ലാർക്കും അതന്നെ ആക്കാരിച്ചു
ഹ്
ഷൈമോള് വിളിച്ചീനോ
ചീയും സെയ്‌മോള് സെയ്‌മോള് വിളിച്ചീല്ല
മ്
എന്നാ പോണം പറഞ്ഞില്ലേനോ പ്രിയദർശിനീല്
സ്സ്ന്
മ്
പ്രിയദർശിനി രാവിലിം വൈന്നേരാ തോന്ന്ണ്
കക്കാടംപോയില്ക്ക് കണ്ടാതീല്ലേ
മ് കക്കാടംപൊയില്ക്ക് അയ്നിപ്പോ ആ അവിടൊന്നും പോണപ്പംസേയ്ഫ് അല്ലല്ലോ
എന്ത്
അവിടൊന്നും പോണപ്പൊ സേയ്ഫ് അല്ലല്ലോ
ആ
വയനാടും
ആ തുരന്ദഭാഗ
കക്ക നലക്കാപൊയില് ന്തോണ്ട്ന്നൊക്കെ പറഞ്ഞു ന്യൂസില്
എന്താ മണ്ണേട്ടിയൊ
ആ
മ്
ഇപ്പൊ നല്ല മയേതില്ലേ
ആ
വെടെയാനനല്ലേനു നല്ല മഴ എന്താ കൊള്ളെള്ള മഴേ
മ്
അവിടെന്ത റിങ്ങിയ്ണ്
അത് മറ്റേ ഫോണിലാ
മ്
ഫോണ്ത്തെ തല്ലേ
ആ
മ്
പണിയൊക്കെഴിഞ്ഞോഅൻ്റേ
പണി എന്തഞ്ഞീ അടിചെരണം തുടക്കണം പിന്നെ പിന്നെ പണിയൊന്നുല്ല തിരുമ്പണം പിന്നെ മെഷീനില ഇടെ ഇട്ടാ മതി
ഉം
പത്രൊക്കെ മോറണ്ടീനി
ഉം
അവിടെ പണിക്കാരുണ്ട് വാർപ്പാവാനായിത്തൊടങ്ങി
പണിക്കാരോ
അവിടെയ് കുഞ്ഞൂന്റോടെ മോൾത്തെ പ്പാവനായി
ഏഹ്
ഉം ആഗസ്റ്റിലൊക്കെ പൂമോന്റെ ന്റെ കല്യാണം എനിക്കാഹും ഉണ്ടാവും ഇഞ് ഡ്രെസ്സ് എടുക്കണം
ഉം അപ്പൊതിന വീട് നക്കും
ഏഹ്
അപ്പോതിനാ വീട് ദാവും
അപ്പ നിക്കഹാല്ലാം കഴിണൊള്ളൂ കല്യാണം ഒരല്ലാം കഴിഞ്ഞിട്ടക്കെ വും
ആഹ് ഓളെ കൊണ്ടോന്നില്ലല്ലോ അല്ലേ
ഉം
അതവിടന്ന് ഹോൾ ന്നേക്കൂല്ലേ
ഏഹ്
ഹോൾന്ന കല്യാണം
ആഹ് അപ്പണ്ണന്റോഡ്ന്ന പരിപാടി അങ്ങോട്ട് പോവ കല്യാണഞ്ഞഞ് പെടുന്നായിരിക്കും ഹോള്ളന്നെ ആയിരിക്കും നിക്കാഹും അവിടന്നാണ് അപ്പ അങ്ങോട്ട് പോവാ
ഉം പെണ്ണന കണ്ടോ
ആഹ് അന്ന് ഞങ്ങള് പെണ്ണാണാൻ പോയില്ലേനോ മിട്ടായി കൊടുക്കല് വേണ്ടന്ന് പരഞ് ആ അല്ലാതെ
ആഹ്
അന്നാ കണ്ടീനി
ഉം
പിന്നെന്ച്ചക്കെന്താ? പെണ്ണ് രസക്കെണ്ട് കൊഴപ്പല്ല അത്യാവശ്യം തടി വലുപ്പും.
ഏഹ്
അത്യാവശ്യം ഓന് ആഹ് ഓന് വലിയ രസം ഒന്നുല്ലല്ലോ എന്നാലോ ഓന്നെ അപേഷിച്ച് രസണ്ട്.
ഇവിടെ
ആഹ് ഉം ഉമ്മ ചോറണ്ടായി ആയിണ്. ഉം
ഉം ചോർക്കന്താ?
സോർക്കന്ത ആ കൂട്ടാന ഉണ്ടാക്കന്നുണ്ട്. ബീട്രൂട്ട് ഉണ്ട്
ഉം
ബീറ്റ്റൂട്ട് പ്പ കറി കറിപ്പ എന്താ? ബീറ്ററൂട്ടന്റെ പ്പേരി
ഉം
അവ്ടെന്താ ചിക്കനോ ബീഫോ മീനോ മീനാരി
ചിക്കന് ചിക്കൻ കറി ഇന്നൽ തെന്നെ കൊറേ ബാക്കിണ്ട്.
ഉ
കറിയു ണ്ടാക്കിയതാ
ആ
അപ്പൊ പിന്നെ അതന്നെ മതി വിച്ചാരിച്ച് നെയ്ച്ചോറും വെച്ച്ണ്.
ഉം പിന്നെ
മക്കൾസ് പിന്നെ പയം വിട്ടിയതും. കക്കരിക്കിം ഒക്കെ കൊണ്ടു പോയിണ്.
എഏ
അസൂന് കക്കരിക്ക വേണ്ടർഞ്ഞു അയ് ഇസൂന്റെക്കിട്ട്. അസൂന് ഇഷ്ടല്ല.
ഇസുന് ഇഷ്ട കക്കെരി
ഉം ഇസുന് ഇഷ്ട.
ഓന്, അങ്ങനത്തൊക്കെ ഇഷ്ട സാലഡ് അങ്ങനത്തൊക്കെ.
ആ സാലഡ് ആക്കിനെ കെടുതിലെ .
അ ഫ്രൂട്ട്സിന്റെ സാലാഡ് ഇഷ്ടാണ് വെജിറ്റബിൾ സാലാഡ് വല്യ ഇഷ്ടല്ല.
ആ
ഉപ്പേരിയാണെങ്കിൽ ഒന്നും അങ്ങനെ തിന്നൂല ലോ.
ഉം
ഇപ്പ വെജിറ്റബിൾ ബിരിയാണിയും ഫ്രൈഡ് റൈസും ഒക്കെ ആണെങ്കിൽ അയിത്തതൊക്കെ വെജിറ്റബിൾ ഒക്കെ ഒയിവാക്കും. അങ്ങനരു സാധന
ഉം ഉം
ഇന്നാള്പ്പ ഞ ന്യൂഡിൽ
പണ്ട് സ്കൂളിലൊക്കെ പോകുമ്പോ അങ്ങനെ.
ഉം
ല്ലേ വെജിറ്റബിൾ പച്ചക്കറിയൊക്കെ ഒരു സൈഡ്ക്കാക്കിയ കുറേ വേസ്
ഉം ഹ് അയിന്റെ കൂടെ തിന്നുമ്പ രസാണലോ.
ആ
ഓരോന് ഓരോ ടൈപ്പ്
ഉം അതേപോലെ മുട്ടന്റോ അങ്ങനെ ന്നല്ലേ? ഉണ്ണിവറ്റൂല ഉം
ഓൻക്ക് പിന്നെ മുട്ടന്റെ മഞ്ഞപറ്റും ഇന്നലെ പത്തിരി മുട്ടക്കറിഒക്കെന് അയ്നൊക്കെ കൂടി മിക്സ്ആക്കും കറീല് മുട്ടന്റെ മഞ്ഞ് മിക്സ് ആക്കിട്ട് പ പത്തീരീന്റെ ഉള്ളില് വച്ച് ആ അങ്ങനെ
ഉ
ഇന്ന്പ്പാ വന്നാല് ദോശ തിന്ന് മദ്രാസ ഇട്ട് വന്നാല്
ഇന്ന് മദ്രസ്കോയപ്പോ റെയിൻകോട്ട് കൊണ്ടോയില്യേ അപ്പൊ വെരുമ്പോനല്ല മയണ്ടെയ്നി അപ്പ ഞാൻ കൊറച്ചങ്ങട് പോയോക്കി
ആഹ
അപ്പൊ അഔടൊരു വീട്ടില് ന്ക്ക്ണ്ട് രണ്ടാളും
ആല്ല
വീട്ടിലൊ
ആ ഒര് വീട്ടില്നിക്കണ്ട് രണ്ടാളും മയായ്റ്റെ
ഉ ഉം
മയ ആയപ്പങ്ങനഅവടെനിന്നത പോര്ണ വൈക്കല്ള്ളഒരു വീട്ടില് മദ്രസ്ഇട്ടപ്പം
ഉം ഉം ഇപ്പൊപോരുമ്പോനുഫിണ്ടായ്ണ്ട്
ആല്ലഓള്നേര്ത്തെ പോവുംഓക്ക് വണ്ടിനേർത്തെ
ഏ
അഹ് ഗുഡ്സിന്റെ സൗണ്ട് ഭയങ്കരസൗണ്ട്
ഏ അപ്പനേര്ത്തെപോര്ല്ല
മം ഓക്കൊമ്പണിക്കേറ്റേവണ്ടിവെരും അപ്പ എട്ടേ മുക്കാലാവുമ്പന്നെ ഓളെ കൊണ്ടരാൻ പോഅല്ണ്ട് താത്ത
ഏ കൊണ്ടരാവല്ലേ
ഉം കൊണ്ടരാപോലാഞ്ഞ ഒറ്റക്ക് പോര്ല്ലാനിക്ക് അറീല്ല ഇപ്പ അങ്ങനെ ഒയ്‌വ്ള്ളഈസം മാത്രേ ഓലപ്പം വെര്ലൊള്ളൂ ഞ്ഞോക്ക് വെറുതെ നേരം വെകണ്ടാ യിയാര്ച് ഞാൻപിന്നെ അങ്ങനെ പറഞ്ഞതാ
ഉം
പത്ത്മിൻറ്റ് ആയിത്തൊടങ്ങി ന്നാ അയ്കോട്ടെ
ഉം ന്നാ ശെരി
ഉം